സുഖമാണോ
എന്താ പരിപാടി
ആ ഞാനിപ്പോൊ ഇവിടെ ഇരിക്കുന്നു
ആഹ്
ആ ആഹ കഴിച്ചായിരുന്നു
ആഹ കഴിച്ചായിരുന്നു
ഉം ട്രാവൽ
ഇതിനിടക്ക് ആ പോയ ടൂറിസ്റ്റ് പ്ലേസ് ചെയ്താ
അതൊക്കെ നല്ല രസമാണ്
ആഹ ആഹ പിന്നെ അവിടെ ബോട്ട് എന്തോ ഇല്ലേ കന്യാകുമാരിയില്
ഉം ഉണ്ട്
ആഹ ആഹ കേറിയയിരുന്നോ
ആഹ ആഹ പിന്നെ പെക്കിനേക്ക് ഇഷ്ടമുള്ള ആളാണോ പെറ്റിനൊക്കെ ഇഷ്ടമുള്ള ആളാണോ
പെറ്റ് പെറ്റ്
ആഹ ഇഷ്ടമാണ്
ആഹ ആഹ
താങ്ക്യൂ
ആഹ ഇഷ്ടാണ്
ആ ഉച്ചയക്കെണ്ടോ
ആഹ വീട്ടില് പൂച്ചേയുണ്ട്
ഉം
റൂബി എന്നാണ് പേര് ആഹ
ആഹ പിന്നന്താ
ഉം ഫുഡൊക്കെ കഴിച്ചരുന്നു എന്താ സ്പെഷ്യൽ ഇന്ന് ഞായറാഴ്ചയല്ലേ
നെറച്ച് ചിക്കൻ
ആഹ് ആഹ്
ഉം അവിടെയോ
ആഹ് ഇവടെ ചിക്കൻ ഇണ്ടാരുന്നു മാങ്ങാ അച്ചാർ തോരൻ ഒക്കെ ഇണ്ടാരുന്നു
ആഹ് ഓക്കെ ഓക്കെ ഉം പിന്നെ ഉം
പിന്നെന്താ
ഹോബി എന്താണ് ഇഷ്ടവുള്ളെ
ഏഹ് ഡ്രോയിങ്ങ് പിന്നെ പടം വരക്കും പിന്നെന്താ ആഹ് ആഹ് ബുക്കൊക്കാ ആഹ് റീഡിങ്ങ് ഒക്കെയാണ് ഇയാള്ടെയോ? ഹലോ കേക്ക്ന്ന്ണ്ടോ? ഹലോ ആഹ് പറ്ഞ്ഞോ
കേക്ക്ന്നില്ലേ?
ഇല്ലാ
കേക്കാമോ?
ആഹ് ഇപ്പം കേക്കാ എന്താന്ന് ചോയിച്ചേ?
ആ ട്രാവലൊക്കെ ഇഷ്ടമാണോ?
ആഹ് ട്രാവലൊക്കെ ഇഷ്ടാണ് ബൈക്കിലൊക്കെ പോവാനാ ഇഷ്ടം. ഇയാക്കോ? ഹലോ കേക്കുന്നില്ലേ?
ആ കേക്കുന്നൊണ്ട്. ഹലോ ഹലോ